ഹലോ കേൾക്കാവൊ
പ്പ കേൾക്ക എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിട്ടിരിക്കുന്നു
ഫ്രീ ആയിട്ടിരിക്കണോ
ഇപ്പൊ ആഹ് ഹ ഇപ്പ എങ്ങനെയ കാലാവസ്ഥൊക്കെ
കാലാവസ്ഥ കൊഴപ്പൊന്നൂല്ല ഞങ്ങൾക്കിവിടെ പെരുന്നാള് ഇനി അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ് രാവിലെ നല്ല മഴ ഏനീട്ടോ അപ്പൊ ഇന്നത്തെ പെരുന്നാള് ഞങ്ങള് കൊളാവും വിചാരിച്ചിനി പ പക്ഷെങ്കില് ആ ഇച്ചിരി നേരെ ഒരു മഴയുള്ളേനി പിന്നെ നല്ല വെയില് അവന് കൊഴപ്പൊന്നില്ല ഉം നമുക്ക് പോവാനും വരാനൊക്കെ പൊറത്തേക്ക് പോയ്ച്ച റിലേറ്റീവ്സ് ന്റെ വീട്ട് പോയിനല്ലാതെ ഔട്ടിങ്ങിനൊന്നും പോയിട്ടില്ല നമ്മള് കുടുംബക്കാരെ സന്ദർശനന്നാണല്ലോ നമ്മള് പെരുന്നാൾന്ന് പറീണത്
ആ
കുടുംബക്കാരെ വീട്ട്ക്കൊക്കെ പോയി അഹ് ഫാമിലി വന്ന് റൗണ്ടെയ്ത് ഹ ഉം ഉം അങ്ങനെയാണ്
ആം
പിന്നെ ഇവിടെ ഇപ്പൊ ഇല്ല ചായ ഒന്നില്ല കാരണം എന്താ വെച്ചാല് ഇവിടെ ഞങ്ങൾക്ക് പെരുന്നാളായോണ്ടന്നെ ഓരോ വീട്ടിൽ പോയ പായസം അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പ പിന്നെ ചായൻ്റെ ആവശ്യം ഇന്നുണ്ടാവൂല്ല ഇന്ന് പിന്നെ ഒര ഇന്ന് ഞങ്ങള് ഒരു പത്ത് പത്ത മണിന്റെ ഉള്ളിലേ ഇട്ട് ഞങ്ങ ഫുഡ് കഴിക്കും നമ്മളെ പെരുന്നാളിന്റെ ആ ഫുഡ് കഴി പിന്നെ ഞങ്ങൾ എല്ലാ വീട്ടിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കഴിക്കുക പിന്നെ അന്നത്തെ രാത്രി ഇത്രയിലാണ് പിന്നെ അടുത്ത ഫുഡ് കഴിക്കുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മള് ജ്യൂസ് അല്ലെങ്കിൽ പായസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടണോണ്ടേ ഈ ഫ്രൂട്ട് സലാഡ് നമുക്ക് വേണ്ടി ഒന്നും വേണ്ടി വരുല്ല ഇന്നത്തെ ദിവസം
ആ ഇന്ന് നിന്നിട്ട് വീട്ടില് ഫുഡ് ഇണ്ടാക്കിയ സ്പെഷ്യൽ ആയിട്ട്
ഇന്ന് ഞങ്ങിപ്പോ പുറത്ത നിന്ന് വാങ്ങിയേക്കന മന്തി എല്ലാ പ്രാവശ്യം ഞങ്ങൾ വീട്ടില് ഉണ്ട ഇണ്ടാക്കില്ല തന്നെ ഇപ്രാവശ്യം ഞങ്ങള് മന്തി വാങ്ങി ഓർഡർ ചെയ്ത് ഇപ്പോൾ അതിനിപ്പോ മാ എന്തായലും ആവില്ല രാത്രി ഉറക്കോഴിച്ചാന ആാവല എന്നൊക്കെ പറഞ്ഞണ്ട് അന്ന് ഞങ്ങള് പുറത്തുനിന്ന് ഓർഡർ ചെയ്തക്കാണ് പിന്നെ ഞാൻ ഇന്റെ വീട്ട്ലാണ്പ്പൊ ഇന്റെ വീട്ട്ക്ക് ഞാൻ വന്ന്പ്പോ ന്നാ കൊർച്ചീസൊര് മദ്രസിന് ലീവായതോണ്ടെ അപ്പൊ ഞ്മ്മ പെരുന്നാൾന് പിന്നെ എല്ലാവർക്കും പോയന്റെഷം പ്പം ഇന്റെ വീട്ടിലെത്തി വടെ നെയ്ച്ചോറും കോഴിക്കടായാണന്ന് വട്ത്തെ ഫുഡ് പിന്നെ എർച്ചി വര് ട്ട്യത് പിന്നെ ഇന്ന് ഞങ്ങക്ക് അറവിൻ്റെ ദിവസായോണ്ടന്നെ നന്നായ് ട്ട് പിന്നെ ച്ചി ക് ട്ടും ഇഞ്പ്പ കൊർച്ചൂസം ഫുള്ളും എർച്ചന്യയ്ക്കാരം
ആഹ
അവിടെ എങ്ങനെയാണ്
ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡോന്നുല്ല സാധാരണ പോലെ തന്നെ
പോവോ പിന്നെ അങ്ങനെ പെരുന്നാൾനൊക്കെ ഓരോ വീട്ട്ക്ക് പോകോ ഫ്രണ്ട്സിൻ്റെ വീട്ട്ക്
ആ ആ ഹസ്ബൻറിന്റെ കൂട്ടുകാര്ണ്ട് ചെലര് ര് അവര് വിളിക്കാറ്ണ്ട് എടക്കി ആ
ആഹ് അപ്പൊങ്ങനെ പോവൊക്കെ ചെയ്യൂ ല്ലേ ഉം ഉം ഓ അയ് ശ ശരി ആ ആ ആ ഞങ്ങളും അങ്ങനെ ആ വീട്ട്ക്ക്ങ്ങനെ ആര് വരില്ലൊന്നുല്ലട്ടോ പക്ഷെ എങ്കില് അത് ഞങ്ങളെ അടുത്തൊന്നും പിന്നെ ഏ മുസ്ലീം അല്ലാത്ത വേറെ ആൾക്കാര് തൊട്ടടുത്തൊന്നും ഇല്ല അപ്പ പിന്നെ അങ്ങനെ വരിലില്ല അത്പ്പ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ പഠിച്ച്ണ സമയത്ത് ഫ്രണ്ട്സിനൊക്കെ ക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ വീട്ട്ക്കൊക്കെ അതുപോലെ ന്നെ നമ്മളെ ഓരെ വിഷ് ഷൂന് അങ്ങനത്തേനൊക്കെ ഞങ്ങളങ്ങ പോയിട്ടുണ്ട്
ആ ആ
ഇനിപ്പ രാത്രിക്കക്കെന്താങ്ങക്ക്
രാത്രിക്കങ്ങനെ പ്രത്യേകിച്ചൊന്ന്ല്യാ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് കറി നമ്മു സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കണം ആ ആ കറിയൊക്കെ എന്നും വെക്കേണ്ടി വരും രണ്ടു നേരത്തേക്ക് ഒരു കൂട്ടുകുടുംബ നമ്മുടേത്
അപ്പ പിന്നെ വേണ്ടിവെരും ആ ആ ആ ഞങ്ങൾക്കും അങ്ങനെ തന്നെട്ടോ ഞങ്ങളും ചെറിയൊരു കൂട്ടു കുടുംബാണ് ഞങ്ങളും പിന്നെ ഫുഡ് ചോറ് ഒരു നേരത്ത് ഒന്നായിട്ട് വെക്കും അത് അത് ഈ അടുത്തായിട്ടാണ് ഒരു നേരത്തിന് ഒന്നായിട്ട് വെപ്പ് തൊടങ്ങിയേതെന്നെ മുമ്പ് ഞങ്ങൾ രണ്ടു നേരം വെപ്പേനി പിന്നെ ഇപ്പ വെറകിന്റെ ഒരു പ്രശ്നം വന്നതോടെ പിന്നെ ഞങ്ങള് അങ്ങനെ ഒരു നേരം വെച്ചാ പിന്നെ വെറക് കൊറച്ച് നമ്മക്ക് ഇടുക്കലിന് കുറയുല്ലോ പറഞ്ഞട്ട് ഉമ്മ അങ്ങനെ ആക്കി നമുക്ക് ക്ക്ന്ന ഒരു നേരം വെക്ക രാത്രിക്കക്ക്ള്ളത് റൈസ് കുക്കറിൽ നമ്മുക്ക് ഊറ്റിട ഇന്നാ പിന്നെ അവിടെ രാത്രിയാകുമ്പോത്തിന് ചൂട്ണ്ടാവല്ലോ നമുക്ക് ചൂടാണ് ആവശ്യം പിന്നെ ആ ചൂടുണ്ടാവും ചെയ്യും അയ്ക്കൂറ്റിട്ടാല്
ആ റൈസ് കുക്കറിലാണ്ലെ വെക്കല് ആ
കേക്കുവൻ ഞങ്ങൾ ഊറ്റി ചോറ് അയിക്ക് എറക്കി വെക്കും പിന്നെ ചെല
എന്റെ സ്വന്തം വീട്ടിലമ്മ അങ്ങനെ വെയ്ക്കല്
വാപ്പാരൊക്കെ ഉണ്ടാകുമ്പോൾ ഓര്ക്ക് പിന്നെ നല്ല ചൂട് ചെ അത് പണ്ടത്തെ വാപ്പാരൊക്കാകുമ്പോ ചൂടൊക്കെ വേണ്ട കഴ ക്കാന് ങ അ പിന്നെ നമ്മക്ക് പിന്നെ ഏ ചെൽപ്പം നമ്മള് തിന്നും പക്ഷേങ്കി ആ കൊഴപ്പല്ല്യാ പക്ഷെ ഓര്ക്ക് പിന്നെ അത് നിർബന്ധള്ള സംഗതിയാണ് ചൂടൊക്കെ ഞാനിങ്ങനെ ചി ചെലപ്പോങ്ങനെ ആലോയ്ക്കേ പണ്ടൊക്കെ സ്കൂൾലൊക്കെ പടി ക്ക്ണ സമയത്ത് ഞമ്മള് എന്താ എടി കർമൂസന്റെ കറിയൊക്കെ ആണെങ്കിലെ പച്ചക്കറി അങ്ങൻ ത്തെ കറിയൊക്കെ ആണെങ്കിലെ അന്ന് ചോറന്നെ വാണ്ടട്ടോ. ഏ എന്നും ഈ കറിയാണോയ്ച്ച്ട്ട് അതിനെങ്ങട്ട് തട്ടി മാറ്റിയിടോ ഇന്ന്പ്പോ ഞമ്മള് കൂട്ടൂല ഇന്ന്പ്പോ ഞമ്മ ആഹ് ഇമ്മാന്റെ പോസ്റ്റ്ക്ക് ഇപ്പം ഞമ്മള് വന്നപ്പം ഞമ്മള് എന്തേങ്കിലോരു കറിക്ക് കി വെച്ച് ഓല ആണുങ്ങളെ മുന്ന്ക്കൊന്ന് വെച്ച് കൊട്ക്കാന് ഇപ്പം ഒര് കർമൂസില്ല പ്രശ്നല്ല ഒര് വെള്ളരിക്കിം പ്രശ് ക്ക് നമ്മക്ക് ഒര് മുൻഗണനല്ല നമ്മള് നമ്മളെ ഇഷ്ടം നോക്ക്ണേ ഇല്ല വേറെല്ലോൽക്ക് മുന്ന് മ്മള് അമ്മളെ ഇഷ്ടം ഇഷ്ടം ഇഷ്ടക്കെടോന്നും നമ്മള് നോ ക്കാതെ വേറെല്ലോലെ മുന്നില് ഇഷ്ടം സാധനങ്ങള് ഇണ്ടായി കൊടുക്ക് ഞമ്മക്ക് ചെലപ്പോ ഇഷ്ട്ടപ്പെടൂല പക്ഷെ അന്ന് പണ്ടൊക്കെ എങ്ങനെയാനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നത്തെ ഭക്ഷണന്നെ വേണ്ട.
ആഹ് അതെയത് വേണ്ട തള്ളി
അതെ അതെ ഞാനിങ്ങനെ ചെലപ്പളൊക്കെ ആലോയി സംഗതിയാണ്ന്ന് പണ്ടൊക്കെ ഒരു കറമൂസ കറി കർമൂസ ഇങ്ങളവിടെ അത് എന്താ പറയാറിയില്ല പപ്പായ അല്ലേ?
പപ്പായ ആ ഇവിടെ ഇവിടെ ഹസ്ബൻഡിന്റെ നാട്ടിക്ക് കറമൂസ്ന്നാ പറയാ അയിന്.
അന്നേരം പിന്നെ കറമൂസ പറഞ്ഞാ മനസ്സ് ണ്ടാവൂല്ല ഇതുപോലെ ഞാനെ കറമൂസ കറി ഇങ്ങനെപ്പോ ഞാൻ വെക്കുമ്പള് ഞാൻ തന്നെ മരത്ത്മെ ന്ന് കുത്തിങ്ങാണ്ട് ഞാൻ പോയ ഞാൻ തന്നെ ഇങ്ങനെ വെക്കുമ്പോള് ഞാനിങ്ങനെ ആലോചിക്കും പണ്ടൊക്കീ ഒരു കറമൂസ കറിന്നെ എത്ര പുച്ചിച്ചീനി. വാണ്ടാന്നും പറഞ്ഞ്. മ്മാനെ കൊറേ പറ്ഞ്ഞും ചെയ്തീന് ഇന്ന് ഇപ്പോ അയിന്റെ വില അപ്പളാ മനസ്സില അന്ന് ഉമ്മാർക്ക് എന്തെങ്കിലും ഒരു കറി കുട്ട്യളെ മുന്നിൽ ക്ക് വെച്ചിട്ട് യടിച്ചിട്ടാണ് ഇമ്മ ഉണ്ടാക്കി തന്നത്. ഇന്ന് ഞമ്മൾ അതേയൊര വസ്ഥയിൽ നിൽക്കാണ് എന്തെങ്കിലും കറി വോലെ മുന്നേക്ക് വെക്കണ്ടേ. ഓൽക്കതു ഇഷ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുടുങ്ങീ ചെയ്ത്
അതെ ആദ്യൊക്കെ വെറും സ്കൂളിക്ക് ഈ പരിപ്പ് കടല പയറ് അങ്ങനുള്ളത് മാത്രേ കൂട്ടിയിരുന്നുള്ളു ഇപ്പ എല്ലാം കൂട്ടും
ഇപ്പ ഞമ്മുക്കൊരു ഇഷ്ട ന്തോന്നല്ലൊന്നൊരു ചോദ്യം അവിടല്ല ഇല്ല ഞമ്മക്ക് ഏതും ഇഷ്ടാണ് ഇപ്പോ അനക്ക്ത് പറ്റൂലേ എനിക്കത് പറ്റൂല അങ്ങനെയല്ല നമുക്ക് എല്ലാം പറ്റും ഇനിയിപ്പോ പറ്റ ഞാണുങ്ങളെ ഇഷ്ടാനിഷ്ടനാണ് എപ്പോഴും നില നിന്നു പോകണത് ഞമ്മൾ ഒരു കല്യാണം കഴിഞ്ഞാ പിന്നെ ആ ഒ ഒക്കെ പറ്റും ആണുങ്ങക്ക് പറ്റൂല്ലെങ്കി ഇപ്പൊ ഇന്റെ എള
പറ്റാത്തതാണെങ്കി ഒരു ചമ്മന്തി മൂടിവെ ച് ചാ ചോറുണ്ടോ
ആവല്ലോ അത് ചീരുള്ളി ചീര പറങ്കി അതു മാതിരി ഉപ്പും അത് നന്നായിട്ട് അമ്മിമ്മല്ലിട്ടരച്ചാണ്ട് ആ ചമ്മന്തിയെടുത്ത് ചോറ് എന്തെങ്കിടുത്ത് തിന്നാ മതി ഉം ഞാൻ ഇൻ്റെ ഇൻക്ക് എൻ്റെ ഹസ്ബന്റിന്റനിയനുണ്ട് ലച്ഛനുണ്ട് ഓൻ ഈ പച്ചക്കറികളൊന്നും പറ്റൂലെ അപ്പം ഈ കറുമൂസ ചെരങ്ങ അങ്ങനത്തെ കറികളൊക്കെയാണെങ്കിൽ വോനിക്ക് അന്നത്തെ ഫുഡ് വേണ്ടിവ റ്റൂല്ല അപ്പൊ ഞാന് മ്മ്ളാന്നത്ത് ആര് ആണ്ങ്ങക്ക് ഇപ്പളും അത് തൊടർന്നു കഴിഞ്ഞിട്ടില്ലെങ്കില് അയില്ലെങ്കി ഓൽ തിന്നുല്ല. നമ്മളങ്ങനെ അല്ലല്ലോ നമ്മള് ഇഷ്ടല്ലാന്ന് വിജാരിച്ചിട്ട് നമ്മള് തിന്നാതെ
ങ്ങളും നമ്മ വന്ന സാഹചര്യങ്ങളൊക്കെ മാറി.
ഇവര് ക്ക് ഇപ്പളും അത് ഫോളോ ചെയ്ത് പോവാണ് ഈ ആണുങ്ങളെ ഓൽക്കൊരു മാറ്റല്ല അയി നത്തൊന്നും. നമ്മക്കൊരു മാറ്റണ്ടല്ലോ കല്യാണം കഴിഞ്ഞാല് ആഹ് ആഹ്. അതെ ഇന്നോട് ഇപ്പ ളും പറിണാണ് അന്നെ ഏത് മൊട്ടകുന്നില് കൊണ്ടോയി ട്ടാലും ഇജ് ജീവിക്കും പറിം. അത് ഒരൂസം ഞാനെ നമ്മളെ തേങ്ങല്ലെ. തേങ്ങ ആ തേങ്ങ ഞാന് പൊട്ടിക്കാനും വേ നമ്മള് അരി അരി അരിക്കത്തിനോടാ അരികത്തി നിങ്ങളോട് ന്താ പറയല് ഇന്ക് അറീ ല്ല. ഞങ്ങളുടെ അ അരിവാ കത്തി എന്ന് പറിം അയി ആയിനോടാണ് ഞങ്ങള് തേങ്ങ പൊട്ടിക്കല് ട്ടോ. പ്പൊ ബടെ നോക്കുമ്പോ അരിക്കത്തി കാണില്ല. കാരണം ഇമ്മാക്ക് ആട് ണ്ടേ. അപ്പൊ ആടിന് പൊന്തക്ക് വേണ്ടിട്ട് അ തേ ആ ക റ്റിം കൊണ്ട് പോയിട്ടുണ്ട് അപ്പ ഇന്ക് ഇന്ക്ത് ചേർ ത്തെ ഓല് വരുമ്പോത്തിന് കറിയാക്കും വേണം അപ്പൊ ഇതിപ്പെങ്ങനെ ഇപ്പൊ കറിയാക്കാ ഇത്‌ പൊട്ടിക്കാനുള്ള സാനം ഇവിടെല്ലാണും അപ്പൊ പിന്നെ ഞാൻ ഒരീനമ്മളെ ഇത്ണ്ടല്ലോ മഴൂന്റെ ആ മഴൂന്റെ ആ കുത്ത്ണ ആ എന്ത പറയാ ആ കമ്പി ഇണ്ടാവുലെ മഴൂന്റെ കമ്പി നമ്മൾ പൊട്ടി ട്ടിച്ച്ണെമഴു ഴു പറീലെ നമ്മൾ കൊടാലിയറീണെ അയിന്റേത് ഇങ്ങനെ ആയ അയിമന്ന് നമ്മളെ മരത്തിന്റെ ആ താഴിമന്ന് പു ആ വേർട്ടാണ്ട് അവിടെ കടക്ക്ണ്ടേനി അപ്പം ഞാന് അത്ട്ത്തിട്ട് ഒറ്റ വെട്ടിലാണ്ട് വെട്ടി അപ്പം ഇന്നോട് പറയാ അന്നെ ഈ ഏത് മൊട്ടകുന്ന് കൊണ്ടോയിട്ടാലും ജ്ജ് ജീവിച്ചോളും പറിം എങ്ങനെങ്കിലുഅത് പൊട്ടിച്ച് അഅ് അരച്ചട്ക്കും പറിം ഇന്നോട് അത്പ്പോ നമ്മളങ്ങ് ഞങ്ങളാം ഒരു സാഹചര്യത്തിനന്സരിച്ച് നമ്മളങ്ങനെ ക്കണ്ടായി മാറാണ് ലെ
ആ അപ്പൊ പണ്ട് ചെയ്യാൻ പറ്റാത്ത കൊറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യും
ആ അന്ന് ഞമ്മള് കൊറെ പേടിച്ചിന് സംഗതികൾ ഇപ്പ നമ്മള് ചെയ്യും കണം ഇപ്പ അമ്മക്ക്ത് ചെയ് ല്ലാതെ അവിടെ വേറൊരു നിവിർത്തില്ല ആ അപ്പൊ പിന്നെ നമ്മക്കത് ചെയ്തേ പറ്റോ നമ്മുക്ക് നമ്മള് നമ്മള സുരക്ഷിത നോക്കണില്ല വേറെരു ലോല മുന്നില് അത് റെഡി ആക്കണം എന്നില്ല ഇതു മാത്രേ ഉള്ളൂ ഓര് വരുമ്പോതീ സെറ്റക്ക്
അതെ നമ്മടെ കുട്ടികള കാര്യങ്ങള് അതൊക്കെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാ
മക്കൊക്ക് ഇഷ്ട രീതിയില ഭക്ഷണങ്ങള് അങ്ങനത്തെ പിന്നെ പിന്നെ വേറെന്താ ഞങ്ങ നമ്മുടെ പെരൂന്നാൾക്ക് കയിഞ്ഞപ്പോ ഡ്രസ്സോക്കെ ഡ്രസ്സൊക്കെ എടുത്തേ ഡ്രസ് ഞാൻ ഓൺ ൺലൈൻനായിട്ട് ഡ്രസ് എടുത്തീനതേ എന്നിട്ട് അത് ഞാൻ വിചാരിച്ചച്ച് കള ല്ല എനിക്ക് വന്നേ പിന്നെ അതിന്റെ ഒരു ചെറിയൊരു ഇത്ണ്ട് പക്ഷെ എങ്കി കുഴപ്പമില്ല ഭംഗിയൊക്കെ ഇണ്ട് ഇച്ചി കാതെ ഇള്ള കളർന്നെയാണ് കേട്ടോ പിന്നീ വന്നത് മ് ന്ന പിന്നെ എന്താന്നു ആയിക്കോട്ടെട്ടോ
ആ ആഹ് ഓക്കെ ശരി